ആഹ് എന്ത്ണ്ട്.
ആ ആ് സുഖായിട്ടിരിക്കുന്നു.
ആ ഇന്ന് സൺഡേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു സൺഡേ ആയിട്ട് എന്തായിരുന്നു? പരിപാടി.
സൺഡേ ആയിട്ട് ഇന്ന് സത്യംപറഞ്ഞ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല ഇന്ന് ഫുള്ള് വീട്ടിലന്നെ.
മം മലേസിസ്. ഇല്ലേ.
ഉം ഉം ഫ് ഫ് അങ്ങനെയും പറയാം.
ആ ഓെ പുറത്തൊന്നും പോയില്ലാ.
ഇന്ന് പുറത്തൊന്നും പോയില്ല ഇന്ന് ആ പ്പ് പ്ലാനൊക്കെ. ത് ഞാനിട്ടിരുന്ന്. അപ്പൊ ഇക്ക പറഞ്ഞു ഫുഡയ്ച്ചപ്പോ ഞാ അവര് പോകുന്നുണ്ട്ന്ന് പറഞ്ഞു ഫ്രണ്ട്സായിട്ട്.
ആഹഹ.
അപ്പൊ ആ അപ്പൊ ഇന്നോട് ചോയിച്ചു. ഫുഡ് നിന്റെ വകയാണ ഞാൻ പോരാന്ന് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു എന്റെ വക എനികി കിട്ടൂല അപ്പന്നാ നാളെ ആക്കാന്ന് പറഞ്ഞു.
ആ ഒക്കെ ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ഇണ്ടോ ഇപ്പയും. പഴയ ആ ആ മീൻസ് ഇയാൾടെ ഫ്രണ്ട്സൊക്കെ ഇപ്പോയെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന്.
ആഹ് ഉണ്ട് ഉണ്ടോന്ന് ചോദിച്ചാ സത്യം പറഞ്ഞാല് ഞാനിപ്പ ഇന്നും കൂടെ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞ്. പറഞ്ഞിട്ടുള്ളൂ ഇപ്പോ നമ്മൾ ആ സമയത്ത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പണ്ടൊക്കെ ആ സ് നമ്മളെ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ. ഇല്ലേ ഇപ്പൊ ജെ കൊണ്ടാണെങ്കിൽ. ജെ ജെ അല്ലെങ്കിൽ ഞാൻ ജെ പ്ലസ് എ അങ്ങനെയൊക്കെ പറയൂല്ലേ. ആഹ് അതേപോലെ എനിക്ക് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു.
ആ ആഹ് ആ അല്ല. കല്ല്യാണം കഴിഞ്ഞതിന് ശേഷവും ആ ഹ ഹ.
ആ അങ്ങനെ ക്രിഞ്ചടിച്ച് നടക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കല്ല്യാണം കഴിഞ്ഞതിന് ശേഷം. എന്താ പറയാ ആ അവര്. ഇല്ല.
ഓക്കെ
ആ ആ ഫ്രണ്ട്സിന്റെ കാര്യ പറഞ്ഞ് കേട്ടോ. പക്ഷേ ഏ ഒന്ന് മുതലെ പ്ലസ്റ്റൂ വരെ എന്റെ കൂടെ ഓര് ഒരുമിച്ച് പഠിച്ചിരുന്ന ഒരാൾ ഒരാളുണ്ടായി രുന്നു. അവളെ ഞാന് റേഞ്ചില്ലേ?
ഇടയ്ക്ക് കട്ടാവുന്നുണ്ട് പക്ഷെ ഇപ്പൊ റെഡിയ ആയി ഇപ്പൊ കേൾക്കുന്നില്ലേ?
ഹ് ആഹ് കേ എന്ക്ക് കേക്കുന്നുണ്ട് ഇയാൾക്ക് കേക്കുന്നില്ലേ?
ഇല്ലായിരുന്നു ഇടക്ക് കട്ട ആയിട്ടുണ്ടായിരുന്നു.
അതെ പ്പൊ ഞാൻ പറയായിരുന്നു നമ്മളിപ്പോ നമ്മളിപ്പോ ഒരുമിച്ച് ഒരു ഒന്നാം ക്ലാസ്. മ്മ് മുതൽ പ പ്ലസ്. വരെ ഒരുമിച്ച് പഠിച്ചിട്ട് ഞാനും അവ തമ്മിൽ കാണും എന്നൊക്ക അറിയാം അന ൽ ഒരുലെവൽ മാത്രം ശ് അവളാണെങ്കി ഇപ്പത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മളങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്ന്ന് പറഞ്ഞ് നടന്നവരൊന്നും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്ല്ല. പക്ഷെ ആ ബന്ധം ഞങ്ങൾ തമ്മില് നല്ല നല്ല നെ നിലനിർത്തി പോവ്ണ്ട് ഒന്നാം ക്ലാസ് തൊട്ട് പറയുമ്പോൾ അത് ചെറിയൊരു. ബന്ധ ഇല്ലല്ലോ എനിക്കിപ്പോ ഇരുപത്തെട്ട് വയസ്സായി അപ്പോ ആ ഒരു ബന്ധംന്ന് പറിണെ അത്യാവശ്യം നല്ല വർഷത്തിലെറെ പഴക്ക ഇണ്ട്
അതെ അതെ എനിക്കുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം പായക്കോള ഒരു ഫ്രണ്ട്
അതെ
അതെ അതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് കിഞ്ഞാ അങ്ങനെ എപ്പോഴും വിളികാറൊന്നുല്ല ഞൻ പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് കഴിഞ്ഞാ എന്താ ഒറപ്പ് പ്പായിട്ടും രണ്ടുപേരും കോൺടാക്ട് ചെയ്യും
അതെല്ലേ എനിക്കും അതെ ആ എനിക്കും അതെ ദിവസവിളി ഇല്ല പക്ഷെ നമ്മൾ സം വിളിക്കണെലും ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കും
ആ അതെ അതെ അതെ
ആ അങ്ങനെയാ ഞാനിപ്പോ എന്തെങ്കിലും രാവിലെ അവടെ അവളടെ അവള് എന്ന് പറയുമ്പോൾ കൂട്ടുകുടുംബത്തിലാ ഇങ്ങനെ ആ അപ്പ് അപ്പൊ അവിടെ ആവുമ്പോ കൊറേ നമുക്ക് ഇഷ്യൂസും കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ വരോവല്ലോ സ്വാഭാവികം ആ അപ്പൊ അവള് ഏ‌ രാവിലെ ഒരു ഏഴ് മണിക്ക് മുന്നാണ് വിളിക്കുന്നെന്ന് ഉണ്ടെങ്കി എനിക്കറിയാം അവക്ക് എന്തോ പ്രശ്നം ഒണ്ട് അപ്പ ഞാൻ ചോയിക്കും എന്താടി എന്തുവാ അപ്പ അവൾ പറയും എന്താ ഒന്നു ഇല്ല ഒന്നു ഇല്ല അപ്പ ഞനവളോ ട്ട് പിൻ വീണ്ടും വീണ്ടും ചോദിക്കണം അപ്പോക്കും പിന്നെ അവൾ കരച്ചിലായി പാട്ടായി എന്തൊക്കോ ആയി പക്ഷെ നമുക്ക് ആവര് ആ ഒരു തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട് എപ്പഴും നമ്മളിപ്പ ആരോ പറഞ്ഞിട്ടില്ലേ എന്താ പറയാ ഒരു ആരോയല്ല ആള് പേര്ണ്ട് ആ ആള് പറഞ്ഞിട്ടില്ലേ മറ്റേ എന്റെ ഫ്രണ്ട് ഉണ്ട് അവള് ഞാനും ഇനി ഒരാളെ കൊന്നിട്ട് വന്നാലും കൊന്നോവാ നമുക്ക് കുഴിച്ചിടാന്ന് പറയന്ന് പറഞ്ഞവര് ഇന്റർവ്യൂവിൽ കണ്ടതാ അതേ പോലത്തെ ഒരു ഫ്രണ്ട് അ ആ അതെ പക്ഷെ ഞങ്ങൾ ചിന്തകൾ മോ ഒരുമിച്ചാ നിങ്ങള് എങ്ങനെയാ
അതെ അതെ ഞങ്ങൾ അങ്ങനെന്നായാ ചെലപ്പം കാണുന്ന സ്വപ്നം വരെ ചെല ഒരുപലെ ആറുണ്ട് വന്ന് ഷെയർ ചെയുമ്പോഴായിരിക്കും അയ്യോ ഇത് ഞാനും ന്ന് ഇങ്ങനെ എനിക്ക് ഇങ്ങനെയെന്നെ ഫിലായി അല്ലെങ്കിൽ നമ്മള് ഒരു ഒര് സബ്ജക്ട് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു കാണുന്ന ഒരു ലൊക്കേഷൻ ഒരു വിഷ്വൽ ഒരു സിനിമ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അപ്പൊ എനിക്ക് എനിക്കി എന്താണോ അതിനെ പറ്റി ഫീലവുന്നത് അപ്പം ആ ആൾ അതേ രീതിയിലായിരിക അത് ഫീൽ ആവുന്നത്
അതെ അതെ ഒരുപോലെ നമ്മൾ ചിന്തിക്കുന്നോണ്ട്
ആ അതെ അതെ അതെ
ആ എനിക്കും അത് ഫീൽ ചെയ്യാറുണ്ട് കാരണം ഞങ്ങളിപ്പോ ഫ്രണ്ട്സ്ന്ന് പറയുമ്പോ അവളും ഞാനും നല്ല ബെസ്റ്റാണ് പക്ഷേ അമ്മൾ അമ്മളെ കൂടെ ആ ഒരു സമയത്ത് ഇണ്ടായിര്ന്ന രണ്ടു ഫ്രണ്ട്സ് കൂടെ ഇണ്ട് അങ്ങനെ ഫോർ ആളാ നാല് ആൾകളാ അപ്പം അവര് എന്താ പറയാ നമുക്ക് കൂട്തൽ കണക്ഷൻ ഇൻക്ക് എനിക്ക് ഇവളോടും ഇവൾക് എന്നോടും ആണ് നമുക്ക് അറിയാം അത് അവർക്കും അറിയാം പക്ഷെ എങ്കിൽ കൂടിട്ട് പിന്നെ അവര് കൊറച്ചും കൂടെ ഫിസ് ഏ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്ന്ന ആൾക്കാരാ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൊർ കൊച്ച കൂടെ അത്രത്തോളം അങ്ങനെ ചിന്തിക്കൂല ഇപ്പം നമ്മളെ വീട്ടിലെ കാര്യങ്ങളായാലും ഒക്കെ ആയാലും നമ്മളൊരു മറ്റുള്ളവരുടെ ഒരു ചിന്ത കൂടി കണക്കിലെടുത്ത് ഞങ്ങള് ചിന്തിക്കുള്ളു
അതെ അതെ ആ ഇതുപോലെ ആ ഇത് പറഞ്ഞപ്പോഴ എനിക്ക് ഓർ ഞാൻ ഓർത്തത് ഞങ്ങള് കോളേജില് ഒരു മൂന്ന് ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട പണ്ട് അങ്ങനെ ആയിരുന്നു പക്ഷെ ഈ ഇപ്പൊ പറഞ്ഞ ബസ് ഫ്രണ്ടില്ലേ അത് പുറത്തന്ന് വന്നൊരാളാണ് ഞങ്ങള് ഒന്നിച്ചിങ്ങനെ ബസ്സിില് പോ വീടിനടുത്ത് തന്നെ ആായിുന്നേ അപ്പൊ വീടിനടുത്ത് തന്നെ ആയിരിന്നെ അപ്പോ ഒന്നിച്ച് ഇങ്ങനെ ബസ്സില് പോയിട്ട് ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഉള്ളിലൊരു ബോണ്ട് ഉണ്ട് പക്ഷെ ആ ബെസ്റ്റ് ഫ്രണ്ട് ആകെ ഗ്യാങ്ങ് പക്ഷെ ഇപ്പർത്ത് ആ കുട്ടിക്ക് വേറൊരു ഗ്യയങ്ങ് ഉണ്ട് എനിക്ക് ഒരു ഗ്യയങ്ങ് ഉണ്ട്. പക്ഷെ ഇവർക്ക് നമ്മൾ ഞങ്ങൾ രണ്ടേരും ഫ്രണ്ടായിട്ടിരിക്കുന്ന ഇഷ്ടല്ല.
ആഹ നിങ്ങൾതമ്മിലൊരു സ്പെഷ്യൽ കണക്ഷനും ഉണ്ട്.
തമ്മിലാണ് സ്പെഷ്യൽ കണക്ഷൻ കാരണം ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കുറേ ടൈമുണ്ട് ഞങ്ങളടേതായിട്ടുള്ള കുറ ടൈമുണ്ട് പ്രൈവറ്റ് ആയിട്ട് ആ അപ്പൊ മറ്റ അവർക്ക് ഞങ്ങളല്ലേ ഫ്രണ്ട്സ് നിങ്ങൾ തമ്മിൽ സംസാരിക്കും പക്ഷെ അതൊക്കെ ഇപ്പ ഓർക്കുമ്പോ ഭയങ്കര ഒരു രസായിട്ട് പക്ഷെ ഇപ്പൊ അവരൊക്കെ ആ ഉണ്ടോന്ന് ചോദിച് കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവരൊന്നും ഇല്ല
ആഹ അതാ അത് സത്യം പറഞ്ഞാൽ ശരിയാ പ്പൊ കൊറെ കാലപ്പഴക്കം വരുമ്പോഴും നമുക്ക് നമ്മളെ പസ്റ്റീൽ നമ്മളെ കൂടെ ആരാണുള്ളത് അത് സത്യം പറഞ്ഞാൽ നമ്മള് നമ്മൾ വിചാ നമ്മൾ സ്നേഹിക്കുന്ന ചം ആ സമയത്ത് സ്നേഹിക്കുന്ന വേറെ ആളെ ആായിരിക്കും അപ്പൊ അവൾക്ക് എനിക്ക് പ പത്താംക്ലാസ്റ്റ് അവൾക്ക്ന്നെ കണ്ടു ടായിരുന്നു അവൾ എന്നെ ഇന്ന് വിളിച്ചപ്പോ പറഞ്ഞു അവൾ പറഞ്ഞു നിന്റെ സ്വഭാവം ഒന്നും ശരി ഉണ്ടായിരുന്നില്ല ഞാനന്ന് പറഞ്ഞാൽ ഭയങ്കര വായാടി ഇങ്ങെ ബോയ്സ്യട്ട് പറ്റുമോ എല്ലാരും ആറ്റും ഞാൻ റ്റും ഉം ഉം ഭയങ്കരകൂട്ടായിരുന്നു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു എത്തിയപ്പ ഞാൻ ഭയര ഇട്രോവേർട്ട ആയി. ആരോട് ഞാൻ സംസാരിക്കാതെ ആയി അങ്ങനെ ഒരു നമ്മള് ഓരോ സമയത്ത് നമുക്കരു മാറ്റങ്ങൾ വരുവല്ലോ ആ അപ്പൊ അതൊണ്ട്ങ്ങനെ അവളിങ്ങനെ പറയും നിനക്ക് ഭയങ്കര മാറ്റാണ് എന്താ പറയാ നമ്മള് കാണുമ്പം പാട്ടെ പത്താം ക്ലാസ് പഠിച്ച ആളുകൾ പറയും അവർക്ക് ഞാനൊരു പൊട്ടിത്തെററി അവർക്ക് ഞാൻ ഒരു പൊട്ടിത്തെറി കുട്ടിയായിരിക്കും പക്ഷെ ഈ പ്ലസ് ടുവിൽ പഠിക്കുമ്പോേ ങേ അവളോ അങ്ങനെയോ ചോദിക്കും. ഉം അന്നിട്ട് അവ ഇവളത് പറയും ചെയ്യപ്പോഴും നീയൊക്കെ ഭയങ്കര മാറ്റായി പോയിട്ടോന്ന് ക്ഷെ ഞങ്ങൾ തമ്മിൽ എപ്പഴും എ ഇപ്പൊ എ എവിടെെങ്കിലും ഇപ്പം വെക്കേഷനെക്കെ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഫി കുടിക്കാനായാലും ഞങ്ങൾ എടക്കടക്ക് ഞങ്ങൾ കാണാം ഞങ്ങ പ്പൊ കാണലുണ്ട്.
ആ എട
ഉം ആ് ഇ ഇപ്പൊ ഇപ്പ എ എന്തെങ്കിലും ഇപ്പ നമ്മക്കെന്തെങ്കിലും ബർ ബർത്തിഡേ ഉണ്ടേങ്കി ഇനിയിപ്പ എനിക്ക് ഞാൻ ഡെലിവറി ഡെലിവറി ആയിട്ടില്ല ഏഴു മാസയി അപ്പൊ ഇവളന്നൊ എന്നെ കാണാൻ വരണംന്ന് പറഞ്ഞിരിക്കാണ്.
ഹ ഹ
ഇവിടെ വീട്ടിൽ വ വരും കൂടാറ് ട് വെടെ ഇവിടെ വീട്ടിൽ വർഞ്ഞകഴിഞ്ഞ ഞാനിക്കിം മക്കളും മാത്ര ഉള്ളൂ അപ്പ ഇവിടെ അത്യാവശ്യം കാമാണ്. ത്തൊന്നും വീടില്ല അപ്പൊ ഇവിടെ സൗണ്ട് ണ്ടാക്കിയാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നുംല് ല്ല അപ്പോ ഇവിടെ വന്ന് കൂടും എല്ലാരും ഫ്രൻസ് ഒ ഒക്കെ ഞങ്ങൾ നാല് പേരും കൂടുമ്പോം നാല് പേരും കൂടുമ്പോ നാല് പേരും വരുംങ്ങനെ കൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കുക്ക് ചെയ്യും. അല്ലെങ്കിൽ ഓർഡർ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷെ നല്ല രസാണ്. എനിക്ക് തോന്നുന്നത് നമ്മള് ഫാമിലിടെ കൂടെ എ ചെലവഴിക്കനേക്കാളും എനിക്കിഷ്ട്ടം എനിക്ക് വരെ കൂടെ ചെലവഴിക്കണ.
അത അങ്ങനൊയിരിക്കല്ലോ കാരണം നമ്മളുടെ വൈഭ് കുറച്ചും കൂടെ നമ്മളെ മനസ്സിലാവാൻ ആക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനായിരിക്കും. ലർ കാരണം നമ്മുടെ ആ ഒരു ചിന്താഗതി ഈസാനങ്ങളൊക്കെ ഒന്നിച്ച് വരുമ്പോഴല്ലേ ബെസ്ഫ്രണ്ട്സ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ.
പറയുമ്പോ ഇവള് പ്രസവിച്ച സമയത്ത് അവളുടെ ഉമ്മ മരിച്ചതാ അപ്പൊ അപ്പൊ ഉ പ്പ ണ്ട് ഉപ്പ പിന്നെ ഉപ്പ ന്ന് പറയുമ്പോ നമുക്ക് അവിടെ ഒരു ഇത് വരുന്നുണ്ടല്ലോ ഉപ്പ നല്ലോണം നോക്ണ ഉ ണ് ട്ടോ പക്ഷെങ്കി കൂടിട്ട് ആഹ് ഒരു ബഹുമാനാണ് പിന്നെ ആഹ് ഉമ്മാന്ന് പറയുന്നത് നമുക്ക് ഉമ്മ ന്ന് പറയുമ്പോ നമുക്ക് എന്ത് പറയാനുള്ളരു ആ ഒരിതല്ലേ അതിപ്പോ എങ്ങനെയായാലും അങ്ങനെയല്ലേപ പിന്നെ സിസ്റ്റേഴസും കാര്യങ്ങളൊന്നുമില്ല അവളോരുമോള് ഇരുപത് വർഷത്തിന് ശേഷ ണ്ടായ- പൊ ഉമ്മ പ്രസിച്ചു മരിച്ചത അങ്ങനെയായിട്ടു ആഹ് അവൾ ക്കാരുല്ല അങ്ങനെയല്ല കുടുംബകാര് അവള് കുറേ കുടുംബക്കാരുണ്ട് പക്ഷെ അവക്ക്ന്ന് പറയുന്ന ഒരു സ്പേസ് ഞാനാ സത്യം പറഞ്ഞ അവളെ കാര്യം പറയുമ്പോ സത്യമാ എനിക്ക് ഇപ്പഴും ഭയങ്കര അങ്ങനെ നോക് നമുക്കൊരു ആഹ് ഇമോഷണലാ ഞാന് ആ കാര്യത്തില് ഭയങ്കരിതാണ് അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടേ ന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കല്
അതെ അതെ അത് ഭയങ്കര ഭാഗ്യ ട്ടോ എന്തേലുക്കെ പ്രശ്നം വരുമ്പോ ആദ് ആദ്യം വിളിക്കാൻ തോന്നുന്ന ആളെയല്ലേ
ആ അതെ ആളന്നെയാണ് ഞാൻ എപ്പോഴും വിളിക്കല് ഇപ്പൊ ന്റെ സിസ് എനിക്ക് മൂന്ന് സിസ്റ്റേഴ്സ് ണ്ട് പക്ഷേ ഞാനെപ്പോഴും എ വ് ഇവരോട് ഇങ്ങനെ ഇവളെ കാര്യം പറയുമ്പോൾ ഇവർക്ക് എന്നാ അറിയാം എനിക്ക് ചിലപ്പോൾ ഫസ്റ്റ് പ്രിയോറിറ്റി ഇവളായിരിക്കുമെന്ന് നമുക്ക് അ ബ അവരോട് ൻക്ക് ബന്ധണ്ട് പക്ഷെ എങ്കി കൂടിട്ട് നി ക്ക്‌ ഇവളാണ് ഏറ്റവും പ്രേയോരിറ്റി നിക്ക് തോന്നും
ആഹ് ഹാ അപ്പൊ സിസ്റ്റേഴ്സിന് കുശിമ്പ് ണ്ടാവില്ലേ
കുശുമ്പൊക്കെ ണ്ടാവും പക്ഷെ ൻക്കറിയില്ല അവ് അവക്ക് അവർക്ക്റിയാം ഇവളെ എല്ലാ കാര്യങ്ങളും അറിയാം ഞങ്ങളെ വീടിന്റെ അവിടെ ള്ളതാ അപ്പൊ അവർക്കറിയാം ഇവളെ എങ്ങനെയാണ് ഇവള് പാവാണ് അങ്ങനെ എല്ലാതും അവർക്കറിയാം പ്പ ഞാൻനികൊരു ക്യാഷിന്റെ ആവശ്യവന്നോലൊക്കെ അവളോട ചോയിക്കാ ഞാനിപ്പളും അവക്ക് കൊടുക്കാനുണ്ട് അവള് വേണ്ടന്ന് പറഞ്ഞിട്ടട്ടോ എ ന്റെലുണ്ട് ഞാൻ കൊടുക്ക കൊടുക്കാത്തല്ല അവള് വേണ്ട വേണ്ട ണ്ട ന്ന് പറഞ്ഞിട്ട് ഇട്ടാ ഞാൻ അങ്ങോട്ടന്നെ ഇടും പറയും
ആഹ് ഒക്കെ കെ അപ്പൊ ഇപ്പൊ ജോലി ചെയ്യുന്നണ്ട് ണ്ടോ റെസ്റ്റില
എ ഇപ്പ റസ്റ്റില്ലാ ജോലി ചെയ്തിട്ടില്ല ട്ടോ ഞാനേന്റെ അങ്ങനെ
ആഹ് സെ ആഹ് ഒക്കെ ആഹ് കെയാണ് ഫുഡൊക്കെ കഴിച്ചോ ചായൊക്കെ കുടിച്ചോ ഇപ്പൊ ചായ കുടിക്കാറുണ്ടോ
ഞാന് ചിയാസീടും പാലൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അത്ഫെ ക്കെട്ടിട്ട് കഴിക്കണം അവിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തേലും കഴിക്ക ച് ആഹ് കൊഴപ്പില്ല
ആദ്യത്തെ ബേബിയാ?
അല്ലല്ല
ആഹ് ആണോ എനിക്കൊരു കുഞ്ഞു ബേബിയൊണ്ട് എനിക്കിപ്പ ആയിട്ട ഉള്ളോ. ലെവൻ മന്ത്സ് ആയിട്ടുണ്ട് കുഞ്ഞു ബേബിയ
ഓഹ് അയ് ശരി നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ എത്രയാലും ഫസ്റ്റിലായാലും സെക്കൻ് ആയാലും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റാ നമക്ക്.
അതെ അതെ അതെ അതൊരു വല്ലാത്തെ ഫീലാ
അതെ ഇപ്രാവശ്യം നല്ല ഫീലാ നല്ല വേദനൊക്കെ ഉണ്ട് അപ്പൊ നല്ല ഫീലാ
അഹ് സാരല്ല സമയം പോകുന്നു.
ഉം ന്ന ഓക്കെ ന്ന
അന്നേ ഓക്കെ വിളിക് വിളിക് സുഖായിട്ടിരിക് ഭക്ഷണം കഴിക്കണം നന്നായിട്ട് ശരി എന്നാ